ആഹ് ചായടി കയിഞ്ഞോ?
ആഹ് ചായടി ഒക്കെ കയിഞ്ഞു- കടി ചിപ്സ് ഉണ്ടായി-
ആഹ് കുട്ടികളൊക്കെ സുകൂളിട്ട് വന്നില്ലേ-
ആഹ് സ്കൂള്ട്ട് വന്ന് സ്കൂള്ട്ട് വന്ന് ഇവക്ക് കൊടുക്കണൊക്ക തിരക്കായി ഫുഡ് കൊടുക്കണൊക്കെ തെര ക്കായിനു-
അയ് ശെരി ഇവിടെ അതെ-
ഓല എന്താ വന്നിട്ട് കഴിക്കാ-
അവര് ഇന്ന് ദോശമാവ് ഉണ്ടായിര്ന്നു അപ്പൊ അതില് ദോശ- മാവില് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് മൊരിച്ചിട്ട് കൊടുക്കും-
ആഹ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇഷ്ടായി അല്ലേ-
അങ്ങനെച്ചാ ഇഷ്ട ദോശ പറഞ്ഞാല് അല്ലാണ്ട് കഴിക്കൂല-
ആഹ് അത് ശരി-
രക്കെ അപ്പൊ അങ്ങനെ കാട്ടികോടുത്താ തിന്നും സ്കൂലിട്ടു വിഷന്ന ടൈല്ലേ അപ്പത് നെയ് - നെയ്യോ പഞ്ചസാരയോ എണ്ണയൊക്കെ വറ്റിച്ചിട്ട് എന്തായാലും ഉള്ളവെച്ചാ കൊടുത്തിട്ട് നല്ല മൊരിച്ച് കൊടു- അതാപ്പത്തിന്നും ആ അങ്ങനെ ഒക്കെ എടുത്തിണ്ട്
ഉം നിങ്ങൾ ഇപ്പോ എന്തേലും ആ എന്തേലും വർക്ക് ചെയ്യണ്ടോ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ ചോയ്ച്ച
ആ ഒരു വർക്കില് ഇണ്ട് ഇപ്പോ ഒരു വോ ഉണ്ട് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യണ ഒരു വർക്ക് നിങ്ങൾ ഏതേലും ഉണ്ടോ
ഞാനും അങ്ങനെ വർക്കില് കൂടിനെ എന്നിട്ട് പിന്നെ ഇഞ്ചത് ഞാൻ ഞാൻ ഇഞ്ച ഞാനും കൊറച്ച് ച്ച് കുറെ പെണ്ണുങ്ങൾ ഇണ്ട് അതില് അതില് ഞാനും എന്റെളച്ചി ഏകദേശം ചൊറിയമാരൊക്കെ കൊടുത്തിനത് പക്ഷേ ഓളത് വേഗം അസൈനായി അസൈനാ ക്കി ഇപ്പൊ ഇൻ്റെത് ആയിറ്റുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് വെള്ളിയാഴ്ച കൊടുത്തിട്ട് ഇൻ്റത് തിങ്കളഴ്ച ഉള്ള ആയിട്ട്
അയ് ശെരി വേറെന്തേലും ഉണ്ടോ?
ഇല്ലേ വേറെ ഏതും ഇല്ല.
നിങ്ങൾക്ക് എന്തേലും ചെയ്യണന്നുണ്ടോ?
അല്ല നിങ്ങളെങ്ങനെ ഓൺലൈൻല് എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
ആഹ് ഓൺലൈൻലായിട്ട്ണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യണിണ്ട്.
ആഹ്
ഇപ്പൊ ഓരോരുത്തരും ഉണ്ടല്ലോ ഓരോന്നില് അത് വേറൊരു പ്രൊജക്ട് ടാണ് ഫോജ് റി വോൾവ് പറയണേന്റെ അതിനെ കുറിച്ചറിയോ ഫോർജറിവോൾവ് അ കൊൻഫോർജ് അങ്ങനെ നല്ലൊരു പ്രൊജക്ട്ണ്ട് അതന്ന് നല്ലൊരു പ്രൊജക്ട് ആണ് ആഹ് നമ്ക്ക് എൺമ്പത് ശതമാനം അമ്പത് ശതമാനവും ടോ തായത് നമുക്ക് കിട്ടും പൈസ കിട്ടും നൂർഅത് നമ്മള് ആളുകളെ ജോയിൻ ആ ത്രനമ്മൾ കമ്മ്യണിക്കേഷൻ ബിൽഡ ടിയണം അയിന്റെഷം ഒരു കോയിന്ട അമ്മള് എട്ട് കോണ്ടട്രാക്ട് ണ്ടയ്ല് എട്ട് കോൺട്രാക്റ്റില് മക്ക് എട്ടുട്ക്കാ എന്ത എല്ല ല്ല ഇഷ്ടള്ള എത്ര വേണങ്കിലും എട്ക്ക ഒന്നോരണ്ടോ മൂന്നോ എത്ര വേണങ്കിലും നമുക്ക് എടുക്ക ഇട്ട് കിട്ടിയാ നമ്മൾ പർച്ചേസ് ചെയ്താ നമ്മക്കൊരു കോയിനുംകിട്ടും ആ ചെറുത് ഇറക്കുമ മുതല് വലുത് വരെ യുള്ളത്ണ്ട് ഇ- ള്ളവർക്ക് ചെയ്യാം നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറയും താഴ്ന്ന തട്ട മറ്റുള്ളവർക്ക് മുതൽക്ക് ഏറ്റവും മുന്തിയ ഹൈലെവലുള്ള വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്
ആഏ
മ നമ്മള് എന്താ മൂന്ന് മൂന്നിന് നമ്മള് ചെയ്താല് രണ്ടിന് നമ്മുക്ക് കിട്ടും ആഹ് അതാണ് വൽ വലുത് ല് ചെറ്തിൽ പിന്നെ ആഹ് ചെറുതിന്റെ ഐറ്റംസ് നമുക്ക് കിട്ടും ആയിരത്തി അറുനൂറ് ഒരാൾ ഡോളറ്ല് കണക്ക ആയിരത്തി അറനൂറിനാണെങ്കില് ആയിരത്തി ഇരുന്നൂറ് നമക്ക് കിട്ടും അത് അത്ര നല്ലൊരു പ്രൊജക്റ്റാണ് ഞങ്ങൾട വീട്ടില എല്ലാരും ഉണ്ട് ഇന്റ നീയത്തിം രണ്ട് അനീത്തിണ്ട് ഒര നിയനൊക്കെ ഇണ്ട് ആഹ് ഇല്ലല നഷ്ട അതൊന്നുല്ല്യ നമുക്കൊരു കോയിനും കിട്ടണം കോയിന് ഹോൾഡ് ചെയ്ത് വെക്കാണ് ഇവര് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞമുക്ക് അതിനും വാല്യൂ കൂട ഇപ്പഴത്തെതിനേക്കാളും വാല്യൂ ഓരോന്നിനും റേറ്റ് കൂടും അതെല്ലാം നമ്മള് വർക്ക് ചെയ്യണ അൻസര്ച്ച് ഇൻകം അപ്പക്ക് അപ്പക്ക് കിട്ടും കൈ നമുക്ക് കിട്ടും നല്ലൊരു പ്രൊജക്ട് ആണ് ശരിയല്ലേ ആ അതല്ലെങ്കി പിന്നെ ടി ഫോർട്ടീനും ടി ത്രീ ഒക്കെ സംഭവണ്ട് ഇതില് മൂന്നില അവരെ അവള് പറ ടീം ന്നവരെ ഇട്ക്കണം ഇന്നാണ് പറയ ബാക്ക്യാത്തരു വെറുതെ പിള്ളാര് എടുക്കരുത് അങ്ങനത്തെവർക്ക് മൂന്ന് ലെവൽ വരെ കിട്ടണ സംഭവമാണ് അത് രണ്ടാമത്തെ സെക്ഷനണ് രണ്ടാമത്തെ ഇതക്കണ്ട് ഓരോ ലെവൽ ഓരോ സൈ ഒട്ട് കോൺട്രാക്ട് ഉള്ളത് എട്ട് കോൺട്രാക്ട് ഓരോന്നും ഓരോ സൈസിലാണ് ഞമ്മളെക്കൊണ്ട് കയ്യ്ണ എന്താച്ചാ നമുക്ക് യ്ന് ചെയ്യ
ആഹ് അത് ശെരി ആഹ്
നമ്മള് ഒരു ബ എന്താണ് ഗവൺമെന്റ് ജോലി ചെയ്യണരു പെൺകുട്ടി ഇണ്ട് ആഹ് കുട്ടി ആഹ് ആ ജോലി ഒഡിറ്റിങ്ങൊക്കേ ന്നും അത് നിർത്തിയിട്ട്പ്പ ഇതില് വർക്ക ഇത് പത്ത് ലക്ഷം രൂപ ആറു മാസം കൊണ്ട് ഇണ്ടാക്കി ആഹ് അതുപോലെ അം ഒരു ലക്ഷങ്ങൾ ടോട്ട്ല് ഇരുപത്തഞ്ച് ലക്ഷം ഇര്വത് ആകെ പ അഞ്ച് വർഷായി ഒരു പ്രൊജക്ട് ഇള്ളത് ആദ്യത്തെ പ്രൊജക്ട് ഇണ്ട് അതിന്റെ കൂടെ രണ്ടാമത്തെ പ്രൊജക്ട് എറങ്ങീട്ട് പതിമൂന്ന് മാസം ആയിട്ടൊള്ളൂ ഈ പതിമൂന്ന് മാസം കൊണ്ടാണ് ഇ ഇര്ത്തഞ്ചും ആറ് പത്തും ലക്ഷം അമ്പത് ലക്ഷം ഭക്ഷം വരെ ഇണ്ടാക്കീട്ട്ണ്ട്
ഉം
ത്ര നല്ല പ്രൊജക്ട് നമുക്ക് എർങ്ങി നമുക്ക് വർക്ക് ചെയ്തോ കയ്യ്ല് പണം റെഡി അപ്പൊക്കപ്പക്ക് സ്പോട്ടില് കിട്ടും രണ്ട ഒന്നിന് ആ രണ്ട ഒന്നിന് നമ്മള് കയറി രണ്ട രണ്ട് വർക്കെയ്തോ രണ്ടെ മൂന്നാകുമ്പത്തിന് മക് പൈസ റെഡിയ
ആഹ
പോട്ടത് ഡി സെൻഡ്രലൈസഡാണെ പോളികനെന്ന ബ്ലോ എല്ല് വെട്ടാണ് അല്ലാണ്ട് അതിന് കമ്പനി എം ഡിന്നല്ല ഒരാൾ ഇത് ഇന്റർനെറ്റ് ഇല്ല കാലത്തോളം ഓടും
ഓടുലേ
ക്കാ രാള് മരിച്ചാലും അതെല്ലാം നമ്മള് വർക്ക് നിങ്ങളെ ലീഡറായി കിടക്കുന്ന ആൾക്കാര് അവര് ഒഴിഞ്ഞു പോയാലും നിങ്ങള് ചെയ്യണ വർക്ക്‌ വെച്ച് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അയില് വരും പിന്നെ അതു അല്ല അവര് ലീഡർമാര് ത് ഒഴിഞ്ഞു പോയി മതിയാറിന്റെ ഇട്ട് പോയാലും അവർ ക്ക്‌ വരുമാനം വന്നോണ്ട് തന്നെ ഇരിക്കും
ആഹ ഞമ്മക്ക് എപ്പ്
ആഹ് നിർത്തി ഇ നിർത്തിയാലും വരുമാനം വന്നോണ്ടിരിക്കും നി നിർത്തി അറ്റാരും അവരെ ബാക്കിയുള്ള ഒരു ജോലിചെയ്യുന്നേല്ലേ അപ്പൊ അതിന്റെ ഒക്കെ മേൽത ട്ട് വരെ വരുമാനം വരാണ്.
ഇത് ന്നാ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ട്ടോ ആരും.
ഇത് ഇന്റെട്ത്ത് രണ്ട് മൂന്ന് മാസായി ഇത് വന്നിട്ട് അപ്പോഴൊന്നും ഞാനിതിന് വല്യ വാല്യൂ കൊടുത്തില. ഏഹ് പിന്നെ ഞാനിപ്പ ഇതിന്റെ വീട്ടിൽ ഇന്റെ അനിയ ത്തി ചേർന്നിട്ട് അയ്മം കൂടുതൽ പഠിച്ച് അവള് പറഞ്ഞു മനസ്സിലാക്കിയപ്പഴാണ് ഇതിന്റെത് ഇത്ര ഇമ്പോർട്ടൻസ് ഇണ്ടോന്നർഞ്ഞത്. അപ്പൊ ഞങ്ങളോട്ന്ന് നാലാള് കൂടി. അവളും നാ മൂന്നെണ്ണത്തിലേയ്ട്ട് അവള് കൂടിക്ണു. അഹ് വല്യ ഫോറവറും ഇൻഡസ്ട്രിയും ഒക്കെ ഇണ്ട്. അതൊക്കെ അയിലിക്ക മെച്ചപ്പെട്ടിട്ട് ഇപ്പ അവൾക്ക് കൊറഞ്ഞ പൈസക്ക്‌ ഇതിലാണ് ഇപ്പ കേറിയത്. അത ഉം
ഞാനിങ്ങനെ ഓൺലൈന്റെ ആ എന്ത് കാണുമ്പഴും ഞാനിപ്പം ഞമ്മക്കിപ്പം
ഫോറവറില് വർക്ക് ചെയ്താല് നമ്മള് മുപ്പത്താറായി രത്തിനാണ് ഒന്ന് ടക്കാ മുപ്പത്താറായിരത്തിന് ഇട്ത്താ നമുക്ക് എട്ടായിരം ആറായിരൊക്കല്ലെ കിട്ടാ സൂപ്പർവൈസർ ആയാ എട്ടായിരം അല്ലേ? അയിന്റെ മുന്ന് ആഹ് അത് ന്റെ അനിയ ത്തിണ്ട് അയ്ല്. സൂപ്പർവൈസർ ആയിക്ക്ണോള്
ഏഹ് അയ്നേ അ അയ്ന് അയിനന്താ അറിയോ അയിനെ നമ്മൾ പൈസ അങ്ങട്ട് ആദ്യം നല്ലോണ അർക്കണം.
ആഹ് വേണം. ഇതിലപ്പ അത്ര വേണ്ടാ അത്രേഅർ ക്കാളത്ണ്ട് സംഭവം ആയിരം തൊട്ട് ട്ട് ആയിരത്തർന്നൂറ് തൊ ഇട്ടിട്ട് നാലായിരത്തിന്റെ ഇണ്ട് ഒമ്പതിനായിരത്തിന്റെ ഇണ്ട് പത്തൊമ്പതിനായിരത്തിന്റെണ്ട് പിന്നെ അവിട്ന്ന് അങ്ങട്ടൊക്കെ ഇണ്ട് ഡോളറിലെ കണക്ക് ആ അത് അത് നമുക്ക് ഏറ്റവും താഴെ തട്ടി ലുള്ളവർക്ക് വേണ്ടി ആദ്യം ആയിരത്തി അറുന്നൂറിൽ ഉണ്ടായിരുന്നില്ല നാലായിരത്തിലേ ഉണ്ടാകുന്നള്ളു ഇപ്പത് ആയിരത്തി അർനൂറ്ക്ക് മാറി ഫോർജ് റൈസ് നാലായിരത്തിലാ തൊ ടങ്ങിയുന്നത് ഇതിപ്പോ രണ്ടാമത്തെതിന്റെ പ്രൊജക്റ്റ ആണ് ഫോർജ് റിവോൾവ് ഇനി ഇപ്പോ മൂന്നാമത്തെ ഇതിലെന്താ വച്ചിട്ടാ റോയാലിറ്റി കൊടുക്കണണ്ട് ഇതില് അഞ്ചാൾ ക്കാരെ കൊട്ന്നാ അഞ്ചാൾക്കാര് ഫുൾ സ്ലോട്ട് എടുത്താൽ അവർക്ക് മന്ത്ലി ആയി ഒന്നാംതി അവക്ക് ഇൻകം ത്തിന്റെ ന്റെ മുകളിൽ എന്തായാലും വരും ഈ വർക്ക് ചെയ്യണതിന് പുറമെ അങ്ങനെ റോയാലിറ്റി ഇണ്ട് ഇനി അത് കൂടാണ്ടെ വേറെ വേറെ ഒരു റോഡ് മേപ്പാണ് ഇതിന് അ ഓരോ മേപ്പും ഓരോ ഘട്ടം ഘട്ടംആയി പോവാണ്. അതില് ഓഫ് ലൈൻ മീറ്റിങ്ങും ഇണ്ട് ഇവിടെ പട്ടാമ്പി എല്ല ലോകത്ത് മൊത്തം ഇണ്ട്ട്ടോ തമിഴിലുണ്ട് ഹിന്ദിയിലിണ്ട് ബി ഒ പി മീറ്റിങ്ങ് കാര്യ കാര്യങ്ങളൊ എല്ലതുണ്ട് രാവിലെ തന്നെ മീറ്റിംഗ് രാവിലിം രാത്രിക്കെണ്ട് വർ ക്ക് ചെയ്യാൻ കഴിവുണ്ടോ പൈസ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല
ഉം പക്ഷെ ഇങ്ങനെ എന്താറിയോ ങ്ങള് ഈ ആൾക്കാരെ കൂട്ടണ ഈ ആൾക്കാരോട് എന്ത് പർഞ്ഞാല് കൂടാനൊരു മടിയാണേ
ആ നാം നമ്മളിപ്പോ നമ്മളരു സംഭവണ്ട് അയ്ന്റെരു ഒന്നും വേണ്ട ഞമ്മള് തയ്യൽ മെഷീന് വേട്ച്ചിട്ടു ആ തയ്യൽ മെഷീൻ നമ്മക്ക് എത്ര വേണം ചുരുങ്ങിയത് ഏഴായിരം വേണം വലിയ മറ്റ മെഷീൻ വെച്ചൽ ഇരുപത്തയായിരം ആണപ്പ എന്റെ വീട്ടിൽ മേടിച്ചിട്ടുണ്ട് അതിന് നമ്മുക്ക് ആളുകൾ സാധനം കൊടു കുണ്ടന്നന്നന്നാലേ ഉള്ളൂ നമ്മുക്ക് പൈസ കിട്ടുളല്ലേ
ആഹ് ആണ
അത് ലെ നമ്മളൊരു ഷോപ്പ് ഇട്ടാവട്ടെ ഏതൊരു കട ഇട്ടാലും നമക്ക് അതിന് കസ്റ്റമർ വേണം കസ്റ്റമർ ഇല്ലാണ്ട് നമ്മള് എന്തന്നെ ഇറക്കിയിട്ടും കാര്യം ഇല്ലല്ലോ നഷ്ടപ്പെടുല്ലാണ്ട് അപ്പൊ തന്നെ സംഭവം ഏതൊരു സംഭവമാണെങ്കില് പോലും കസ്റ്റമർ വേണം അതില്ലാണ്ട് ഒരു വർക്കും ഇല്ല ഒരു ബിസിനസും ഇല്ല മനസ്സിലാകാച്ച ചെറിയൊരു മിഠായിക്കട കണിച്ചാല വല് മിഠായി മേടിക്കാ ആള് വരണം അതേപോലെ നമ്മള് ഇവിടെ ചെയ്യുന്നത് ആദ്യം കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യായി ചെയ്യുന്നത് ആളുകളെ ഇത് എല്ലാരും നമ്മള് കട ഇട്ടിട്ട് ആൾക്കാരെ ഉണ്ടാക്കിയല്ലേ ഈ കസ്റ്റമറെ ഇത് നമ്മള് ആളുകളെ ഉണ്ടാക്കിയ ആ ആദ്യ കസ്റ്റ കസ്റ്റമറെ ബിൽഡ് ചെയ്തു ഉണ്ടാക്കിട്ട് ഈ കോയിൻസ് ഉണ്ട് ഇങ്ങനെ ഇതിലപ്പപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കാണ് നമ്മള് ഈ പൈസക്ക് നമുക്ക് ആ ടോക്ക തരാം ആ ടോക്ക ഈ മൊത്തം ടോക്കം കഴിഞ്ഞത് ലിസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മളീ മേടിച്ചക്ക്ണ സ്റ്റോക്കില്ലേ കോയിന് ഇലേ ഡിജിറ്റൽ അസറ്റ് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ അസറ്റാ ണ് നമുക്ക് കാണാനും തൊടാനുംന്നും പറ്റൂലട്ടോ അത് നമുക്ക് അപ്പ അയിന് ആയിരം രണ്ടായിരം നമ്മള് മൂല്യം എന്താ ഡോളറിന്റെ മൂല്യത്തിനനുസരിച്ച് വില കൂടുമ്പോൾ നമ്മള് ആയിരത്തി അറുന്നൂറിന് എട്ട് എട്ടാണ് നമുക്ക് കിട്ട ആയിരത്തറുന്നൂറിന് ആ എട്ട് കോയിന് പതിനാറ് ഒരെണ്ണത്തിന് ആയിരാഴ്ച്ച രണ്ടായിരം രണ്ടായിരാഴ്ച്ച പതിനാറായിരം അപ്പൊ നമ്മളീഈ ഓരോരുത്തരെ കേറ്റുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ടോക്കനും കിട്ടുന്നുണ്ട് പൈസയും കിട്ടുന്നുണ്ട് അപ്പ ഈ ടോ എനെ ആയിരം തൊള്ളായിരം എന്റെ അനിയത്തിടടത്ത് ആയിരം ടോക്ക ഉണ്ട് ഒരാളത്ത് നന്നൂറ് അഞ്ഞൂറ് ടോക്ക ഉണ്ട് ഏഹ് അവരതൊക്കെ അ പതിനെട്ടായിരം പതിനയ്യായിരം ഒക്കെ ഓര മാസം സാലറി എടുത്തു സാലറി പറഞ്ഞാ ഓൾക്കപ്പ കിട്ടണ ട്ടോ ഒരാഴ് ഓരോ ദിവസം കൊണ്ട് കിട്ടുന്നത് ഒരു ദിവസം മതി നമുക്ക് വർക്ക് ചെയ്താലല് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നത് കിട്ടി വൺഡേ ഇൻകം പറഞ്ഞിട്ട് അതില് കൊടുക്കുക കാസ്ത്ര അടിക്ക അങ്ങനെ കുറെ വർക്കുകളൾ ഉണ്ട് ഏറ്റം ഇപ്പെ ബെറ്റർ ആയിട്ട് ഞാൻ കൊറെ ഇടത്തിൽ ചേർന്നണ്ട്
ഉ ഞാ ഞാനേ ഫോർ അവവറിലൊക്കെ ഞാൻ പറഞ്ഞു എന്ത് ഓൺലൈൻ വർക്ക് ഉണ്ടെങ്കിലും ഞൻ അതില് നോക്കും ഏ ജോയിൻ ആകും പക്ഷെ ഫോർ അവറിലൊക്കെ
അതില് വർ പന്റെ അനിയത്തി പടി ച്ചത് ബിസിനസ്സ് പഠിച്ചത് അവള ഫോർവേർ വർ ക്ക് യെ്തിട്ടാണ് ഇപ്പ ഓൾക്ക് ലക്ഷങ്ങൾ ഇട്ത്ത് ഏ എറിയാനും മനക്കല്ലേ മടി ഇല്ലെയ് മടിയില്ല അവൾക്ക് ഏത് അമ്പയിനായിരം ഇങ്ങട്ട് ലക്ഷം ഇട്ത്ത്ട്ട് അവൾക്ക് കളിക്കാൻ ഒരു പണിയില്ല അവൾക്ക് അത് അവൾ വീടില്ല വീട് പർണാ ചെറിയ ഒരു വീട് വീട് കേറ്റണം അവൾ അവളെ മാപ്പളക്ക് അയിന്ള്ള കഴിവ് സാമ്പത്തികം ഒന്നും ഇല്ല അപ്പൊ അവള് എറങ്ങീറ്റ് ഓൾ ക്ക് വീട് ഇണ്ടാക്കാനാ ഇപ്പോൾ ശ്രമിക്ക്ണത് ഓളെ പണ്ടം ഇണ്ട്ട്ടൊ ഞങ്ങൾ തെരാ ഇരത്തഞ്ചിച്ച പവൻ തന്ന പണ്ടൊക്കെ ഇണ്ട് പത്ത്. ഇരുപതോളം ഇരുപതിന്റെ മേലെ ഇണ് ണ്ടാവും പണ്ടൊക്കെ എന്നാലും അത് അവിടെ വെച്ചിട്ട് അവള് വർക്ക് ചെയ്യണ് ലക്ഷം ഇറക്കാനും കൊഴപ്പേല്ല മടിയില്ല ഇവൾക്ക് ഈ ഫോർ ഔറിൽ പടിച്ചാണ് അവള് ബിസിനെസ്സ് ട്ടോ അയില് ഒരു സാർ ഇണ്ടാർന്നല്ലോ ശ്രീജിത്ത് സാറിനെ അറി
ആഹ് അത് ഞാൻ കണ്ടേക്കണു. പിന്നെ ഇത് മീ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ
പ്പിച്ചേർന്ന് ഏഹ് ആഹ് പഠിപ്പിച്ചേർന്നത് ആ സാർ ആ ഞങ്ങക്കൊക്കെ കമ്പനിയാട്ട സാർ ഞങ്ങള് അയി ചേർന്നിട്ടില്ലെങ്കിലും ഞങ്ങളൊക്കെ കമ്പനിയായത് ആ സാർ ആഹ് ബാനു എന്ന പറയ ഷഹർബാനു. അങ്ങനെ അതിലൊക്കെ ഒന്നര ലക്ഷം ഇപ്പ ഉണ്ടാക്കി അവള്. ആ വർക്ക് അവള് ഇവടെ ചെയ്ത് നിക്കണെങ്കി അവള് അമ്പതു ലക്ഷം ഉണ്ടാക്കിട്ടുണ്ടാവാ ആ സ്ഥാനത്ത് ഒരു വർഷം കൊണ്ട്. കാര്യം മുപ്പത്തിയാറായിരത്തിലാണ് അയില് ആളുകള് കൊണ്ടിരുന്നല്ലേ? പിന്നെ അയ്യായിരത്തിനും അപ്പ ഇവടെ നമ്മക്ക് ആയിരത്തഞ്ഞൂർന്ന് കിട്ടച്ച അവരെ കൊണ്ട് നാലായി ത്തിനെ കിട്ടനെവച്ച കൊണ്ടുര ഒമ്പതിനായിരത്ത കിട്ടനേവെച്ച അതുകൊണ്ട് ഏ ലക്ഷത്തിന് കിട്ടനേച്ച അതും കൊണ്ടരാം.
ഉം
അതാണ് സംഭവം. ഏത് വേണഗിൽ നമക്ക് ആൾക്കാർക്ക് കഴിവ് എന്താണ് വെച്ച അതിന് അനുസരിച്ച് ഇടുപ്പിക്ക. ട്രസ്റ്റ് വേണട്ടോ നൂറ് ശതമാനം അവർക്ക് ട്രസ്റ്റ് നമക്കും മാത്രം. എന്നാലെ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇത് ഇൻ്റെ അടുത്തേക്ക് ഇതുവരെ വന്നപ്പോ ഞാൻ ഇതിന് ജോയിനെയ്യാൻ നിലക്കായി വിശ്വാസം ഇണ്ടായില്ല നമ്മടെ വീട്ടിലന്നെ വന്ന് നമ്മൾക്ക് കിട്ടുന്നത് കണ്ടപ്പോ ഓളന്നെ പൈസ എടുത്തിട്ട് കേറ്റിയതാട്ട പിന്നെ എൻ്റെ കൈയില് പൈസ ഒന്നും ഉണ്ടാർന്നില്ല അവരെന്നെ പൈസ എടുത്തിട്ട് കേറ്റിയത്താണ് ഇനി ഇപ്പ ഞാൻ ഫസ്റ്റില് കേറി ഇനിയാകുമ്പ രണ്ടാന്തി സ്ലോട്ട് എടുക്കാൻ രണ്ടാമത്ത കോൺട്രാക്ട് എടുക്കാനാണ് ഇപ്പ ഞാൻ വിചാരിക്കുന്നത് ഇനി അപ്പ രണ്ടാമത്ത കോൺട്രാക്ട് എടുത്താലേ നമക്ക് ഇല്ല ഞാൻ ഇപ്പ നമ്മടെ ഈ വർക്ക് ഇപ്പ തൊണ്ടങ്ങീലെ അതിന്റെ ഒരു ദിവസം മുന്നേ കേരിട്ടൊളി അ ഞാൻ എന്താ കാട്ടി അതിന്ക്ക് നിക്കാ ടൈം ഇല്ലാലോ. ഇത് കഴിയട്ടെ ഇതിനൊള്ള ടൈം ആകെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇത് കഴിയണ്ട് അതു കഴിഞ്ഞ ഇതിപ്പൊ കഴിയല്ലോ ഒരാഴച